കേക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാവോ?
ആഹ് കേൾക്കുന്നുണ്ട്.
കേക്കാവോ? ആ തനിക്ക് വണ്ണ ഉള്ള ടൈപ്പ് ആണോ? അതോ സ്ലിം ആണോ താൻ? ഒണ്ടല്ലേ ഞാനേ ഒരു ഡയറ്റ് പ്ലാൻ ആണോ ആഹാ ഞാൻ അതൊന്നും ചോദിക്കാനായിരുന്നു നമുക്കിപ്പൊ മെലിഞ്ഞിരിക്കുന്ന ആളാ അല്ല അപ്പ നമുക്ക്ഈ വണ്ണം കുറ ക്കാനില്ല നമ്മൾ എന്ത് തരത്തിലുള്ള ഫുഡ് കഴിക്കണോന്ന് വല്ല അറിയോ?
കാര്യം പറയട്ടെ ഞാനാണെങ്കി വണ്ണം വെക്കാൻ വേണ്ടി വണ്ണം വെക്കാൻ വേണ്ടി പണി ഒരു സ്വ മീൻസ് ഇതാക്കാത്ത ശ്രമിക്കാത്ത ഓരാറ്റ സംഭവില്ല. എനിക്ക്ങ്ങനെങ്കിലും വണ്ണം വെ കണം അത് മാത്രാണ് എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്.
മണ്ണം വെക്കാൻ എന്നാപാടിരിക്കുന്നു. രാത്രി രാത്രി ചോറ് കഴിക്ക
എത്രയൊക്കെ ചോറ് കഴിച്ചിട്ട് ഞാൻ വെക്കുന്നില്ല. ആ
ആഹ് അത് അത് അതിന്റെതായിട്ടുള്ള സാധനങ്ങള് കഴിക്കണം. ഏത്തക്കാ പുഴുങ്ങി കഴിക്ക ചുമ്മാ കഴിക്ക അതുപോലെ തന്നെ നമ്മുടെ കെഴങ്ങില്ലേ കേഴ ഈ മണ്ണിന കുട്ടയിലുള്ള എന്ത് സാധനം കഴിച്ചാലും വണ്ണം വെക്കും. മണ്ണിനടിയിലുള്ളള്ളതില്ലേ?
ഞാന് ഞനന്ന് പറഞ്ഞടുണ്ടെങ്കി കടലാ പരി ഇപ്പൊ ഇത് മുഴുവൻ ഇപ്പ ഭയങ്കരായിട്ട് ഞാൻ ഭയങ്കരായിട്ട് കഴിക്കുന്നുണ്ടെ കടലാ പരിപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പക്ഷെ അമ്മാതെ തടിയൊന്നും വെക്കുന്നില്ല. ഉം കടലാ പരിപ്പ് ഇതാണ ഇപ്പം എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇത്. പിന്നെ പാല്ന്ന് പറഞ്ഞുണ്ടെ മറ്റേ പാലില്ലെ അതോണ്ട് പിന്നെ ആ മറ്റേ ആഹ് ആ പാക്കറ്റ് പാലൊക്കെയാണെ. അപ്പൊ പിന്നെ അധികം അതില് വല്യ വിശ്വാസംല്ല. പാല കുടി ക്കണേല്, പക്ഷെ ഇതൊക്കെ ഉണ്ട് പരിപ്പ്, കടല അയ്യോ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെ എനിക്ക് കൂടുന്നില്ല. എന്തൊക്കെ ഞാൻ നോക്കുന്നുണ്ടന്നറിയോ? ഫൂളള്
എനിക്ക് ആദ്യോന്നും ഇല്ലാരുന്ന്. കല്യാണത്തിന് മുന്നേ കല്യാണം കഴിഞ്ഞപ്പഴും ഒന്നുമില്ല ജോലിക്കൊക്കെ പോകുന്നുണ്ടായിരുന്ന അത് കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞപ്പോ അങ്ങ് വണ്ണം വെച്ചിട്ട് പിന്നെ മാറുന്നില്ല അങ്ങ് വല്ലാതെ വെച്ച് എന്നാലും ഇപ്പം മീഡിയം ആണ്, വല്യ വണ്ണല്ല, എന്നാലും എനിക്കതൊരു ബുദ്ധിമുട്ടാണേ. ഞാൻ തേൻ ആഹ് ഇതേപോലെ തേൻ നാരങ്ങ പിഴിഞ്ഞു കുടിക്കുന്നു, അതുപോലെ തന്നെ ഓരോന്നൊക്കെ ചെയ്യുന്നൊണ്ട്. അവര് പറയുന്ന ഒരു ഇഞ്ചി വെള്ളം
ആഹ് ഇഞ്ച് ഈ രാവിലെ വെറും വയറ്റിലൊക്കെ ഇതാക്കിയിട്ടുണ്ടെങ്കി കുറയൂന്ന് പറയുന്നുണ്ട്.
കൊറയും, അതുപോലെ മുതിരയൊക്കെ വെള്ളത്തിൽ ഇട്ടത് കഴിക്കാന്നൊക്കെ പറഞ്ഞു കൊറേ ഉണ്ട് ഫോൺ വഴി നോക്കിയിട്ടൊക്കെ ചെയ്യുന്നു എന്നിട്ടും അങ്ങോട്ട് കൊറേ കൊറയുന്നില്ല.
പക്ഷെ എനിക്ക് ആദ്യം നല്ല കൊറച്ച് ഒരു മിനിമം ഒരു വെയിറ്റ് ഉണ്ടാരുന്നു, പക്ഷെ ഇപ്പൊ ഈയിടെ ആയിട്ട് എന്താണ് ഇങ്ങനെ ഇരിക്ക ഇങ്ങനെ ഇരുന്ന് ഇതാക്കുന്നോണ്ട് പഠിക്കുന്നോണ്ട് എനിക്കിങ്ങനെ ഭയങ്കരായിട്ട് ഇങ്ങനെ വെയ്റ്റ് ലോസ് അത് നമുക്ക് തന്നെഫീൽ ചെയല്ല അത് കാണുമ്പോ തന്നെ എനി ഭയങ്കര ഒരു സങ്കടം വരുന്ന പോലെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഭയങ്കരായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി, ഭയങ്കരായിട്ട് ഫുഡ് കഴിക്കാൻ തുടങ്ങി, പക്ഷെ എന്നിട്ട് വല്യ മാറ്റൊന്നും വരുന്നില്ല, ഇനി കൊറച്
ആഹ് അത് ഒരു കണക്കിന് നല്ലതല്ലേ അതപ്പ നമുക്ക് വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും വരത്തില്ല, അത് തന്നെയല്ല നമ്മക്കിഷ്ടൊള്ള തരത്തിലുള്ള ഡ്രസൊക്കെ ഇടാലോ.
പക്ഷെ എന്നെയിപ്പോ ആൾക്കാര് കാണുമ്പോ പറയുന്നത് ഭയങ്കര ന്യൂട്രിയൻസ് ഒന്നും ഇല്ലാത്ത പോലെയാണ് കാണുന്നെ അങ്ങനെയാണ് ആദ്യം ഒരു കുറച്ചൊരു ഇതുണ്ടായിരുന്നേ കൊറച്ചൊരു പുഷ്ടിപ്പൊക്കെ ഒണ്ടായിരുന്നു, ഇപ്പൊ ആ പുഷ്ടിപ്പെങ്ങോട്ട് പോയി? എല്ലാരും കാണുന്നവരു മുഴുവൻ പറയുന്നൊണ്ട്. ആദ്യം വല്യ തടിയൊന്നുല്ലാരുന്നു, പക്ഷെ ഒരു ഇതുണ്ടായിരുന്നുന്ന്. ഇപ്പൊ ആ ഒരു ആഹ് കണ്ണൊക്കെ കൂടി ഇങ്ങനെ കുഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെ
ആഹ് നമ്മക്ക് ആഹ് അങ്ങനെയൊക്കെ വന്ന് പെടലിയൊക്കെ ക്ഷീണിച്ചൊക്കെ കവിളുവൊക്കെ ചൊട്ടി പോയി കഴിഞ്ഞാ കാണാനൊരു ഇത് പോവും അങ്ങനെയാണോ ഉദ്ദേശിച്ചേ?
എങ്ങനെയെങ്കിലും ആ ഫിഗർ ഒന്ന് ആഹ് തിരിച്ചെടുക്ക് ക്കണം എന്നാണ് ഇപ്പത്തെ എന്റെ പ്രധാനപ്പെട്ട പ്ലാൻ, ആൾക്കാര് കാണുമ്പോ തന്നെ ഇങ്ങനെ പറയും ഭയങ്കരമായിട്ട് മെലിഞ്ഞു ഭയങ്കരമായിട്ട് മെലിഞ്ഞു പക്ഷെ നമ്മള് എനിക്കങ്ങന എന്ന് പറഞ്ഞട്ടുണ്ടെങ്കി എന്തെങ്കിലും ഒന്ന് സ്റ്റിക്ക് ആയിട്ടുണ്ടെങ്കി എനിക്ക് അതെങ്ങെനെങ്കിലും ഒന്ന് അങ്ങ് അങ്ങനെയാണെ അതിന് വേണ്ടി ഭയങ്കര ഭയങ്കരമായിട്ട് പണിയെടുത്ത് അങ്ങനെ ഇതാക്കുന്ന ഒരു ഇതാണ്. അപ്പോ പിന്നെ എല്ലാം കൂടി ആഹ് എൽ എല്ലാം കൂടി ഒരു ടൈമിന് ഇങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല ഒന്നെങ്കി അത് ഒന്നെങ്കി ഇത് അങ്ങനെ അങ്ങനെ ഒരു ഇതാണെ അതിലേക്ക് കേറി അതിലേക്ക് കംപ്ലീറ്റ് അങ്ങോട്ട് കൊടുത്തിട്ട് അതെങ്ങനെങ്കിലും അത് റെഡിയാക്കി സെറ്റാക്കും അങ്ങനെ മൾട്ടിപ്പിൾ ആവുമ്പം പിന്നെ അതും അതിന്റെ എടയിൽ ഇതും കൂടി ആ നോക്കണെനി
ആഹ് ആഹ് അത് എന്നെ സംബന്ധിച്ച് വണ്ണം വെക്കുന്നത് പ്രശ്നം ഒള്ളതായിട്ട് തോന്നുന്നില്ല കുറയ്ക്കാനാ പാട്
ആഹാ
വെക്കുന്ന നമ്മളി തീ ഫുഡ് കഴിക്കുമ്പം തന്നെ വന്നാ ചെലര്ടെ ശരീരത്തി പിടിക്കാൻ പാടാ
പിടല്ല എന്റെ അമ്മയും പറയുവാ യിരുന്നു അമ്മയ്ക്കും ഉണ്ടായിരുന്നില്ല ആദ്യമൊക്കെ അമ്മ ഭയങ്കര മെലിഞ്ഞിരിക്കുന്ന ആളായിരുന്നു പക്ഷെ കല്യാണം കഴിഞ്ഞ് കുട്ടിയൊക്കെ ഇണ്ടായപ്പളാണ് അമ്മ ഭയങ്കരം തടിച്ചത് എന്നൊക്കെ അമ്മയും പറയുവായിരുന്നു അത് പിന്നെ അമ്മേടെ ആ ഒരു നേച്ചറാ തോന്നുന്നു എന്റെ സിസ്റ്റർ ആണെങ്കി അവൾക്കും വല്യ തടി ല്ല പക്ഷെ എന്റെ ചേട്ടന ഓക്കെ ചേട്ടന ഓക്കെയ ചേട്ടൻ ആർമി യൊക്കെ ആയണ്ട് ഭയങ്കര ഫിറ്റ് ആണ് ആ ചേട്ടനെ കണ്ട്ട്ട്ണ്ടെ അങ്ങനെ പറയത്തില്ല പക്ഷെ അനിയത്തിക്കും വെല്യ തടിയില്ല എനിക്കും ഇല്ല
ആ എനിക്കൊക്കെ നല്ല തടിയു എനിക്കും എന്റെ അമ്മായമ്മക്കും ഒക്കെ തടിയ ആഹ് ഞങ്ങളയിന് ഓരോരോ ആഹ് നോക്കുന്നു ആ ആ നിങ്ങക്ക് വണ്ണം വെക്കാ ഞങ്ങൾക്ക് വണ്ണം കുറയ്ക്കാൻ
എനിക്ക് ഈ തൈരൊന്നും വലിയ താല്പര്യം ഇല്ല അപ്പ തൈരൊന്നും കഴിക്കുന്നേനും എനിക്ക് അതും ഒരു എല്ലാ ഫുഡും ഒന്നും കഴിക്കാനും പ റ്റത്തില്ല. അങ്ങനെയൊക്കെ. എനിക്ക് പുളിയൊന്നും അങ്ങന ഭയങ്കരമായിട്ട് കഴിക്കാൻ പറ്റത്തില്ല പുളി കഴിച്ചിട്ടെന്നെ എന്തൊക്കെയൊ ഒരസ്വ സ്ഥതയൊക്കെയാണ് അതേപോലെ തന്നെ എരിവും ഓവറായിട്ട് കഴിക്കാൻ പറ്റില്ല ഒരു മീഡിയം ലെവലിലൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ പിന്നെ മധുരം മധുരം കഴിച്ചിട്ടുണ്ടെ ശർദിക്കാൻ വരും ഇങ്ങനെയൊക്കെ ഓരോ
ആഹ് അങ്ങനെ. എല്ലാം ഒ രു മീഡിയായ്ട്ടേ പറ്റൂ ഓവറാവാൻ പറ്റ്
ഓവറാവാൻ പറ്റത്തില്ല എല്ലാം ഒരു ഇങ്ങനെ ബാലൻസ് ചെയ്തിട്ടെ ഇങ്ങനെ പോവാൻ പറ്റുള്ളു
പിന്നെ അമ്മയൊക്കെ എന്ത്യേ
അമ്മ അമ്മ ഇവിടെണ്ട്. അമ്മ പള്ളി പോയി രാവിലെ. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ടുണ്ട്. ഉം പപ്പയു ഇവിടെയുണ്ട്
ആഹ് ഇന്നപ്പം ഇനിയിപ്പം ആ ഞായറാഴ്ചയായിട്ട് മറ്റേ കുട്ടി വരത്തൊന്നു ഇല്ലായിരിക്കും അല്ലെ
ഇല്ല അവളിന്ന് അമ്മയ്ക്ക് കുറച്ച് കഴിയുമ്പോ അമ്മ എന്തായാലും മമ്മീന്റെ വീട്ടിലേക്ക് പോവായിരിക്കും ഇന്നവിടെ നിക്കുവോന്ന് അറിയത്തില്ല ഉം
അങ്ങനെ നിക്കുമ്പോ പിന്നെ തന്നെയല്ലേ ഇയാള്
ആര് ഞാനുംണ്ട് പപ്പയുണ്ട് പിന്നെ ഞങ്ങക്കതൊന്നും വലിയ പ്രശ്നം ഒന്നുല്ല ആ അത് കുഴപ്പമൊന്നുല്ല. മമ്മ പിന്നെ പോയിട്ട് ചിലപ്പോക്കെ അവിടെ നിന്നിട്ടക്കെ വരത്തുള്ളൂ
ആ ആ അമ്മയ്ക്ക് അമ്മയുടെ അമ്മയ്ക്ക് തീരെ വയ്യാത്തല്ലേ
അതെ അമ്മ പിന്നെ ഇടക്ക് പോവും. ഇടക്ക്. അമ്മയുടെ അമ്മയെ ടെ അമ്മയുടെ ആങ്ങളെയും ഉണ്ട് ആങ്ങളുടെ വൈഫും ഉണ്ട് പിന്നെ ആങ്ങളെടെ വൈഫിനൊക്കെ ആയാലും എപ്പഴും ഇങ്ങനെ അങ്ങനൊ പറ്റത്തില്ലല്ലോ അപ്പം മമ്മിടെ ചേച്ചിയാണെങ്കിൽ അവര് തമിഴ്നാടാണെ. അവര് നാളെ അവരുടെ മക്കളൊക്കെ കാനഡ അവിടെയൊക്കെയാണെ ആ അപ്പൊ അവര് അമ്മയ്ക്ക് സുഖമില്ലാന്ന് അറിഞ്ഞിട്ട് അവരവിടെ നിന്ന് വന്നു പിന്ന അമ്മെ ൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഒരു മാസം ഒക്കെ അമ്മന്റെ കടെ ആൻ്റിരുന്നു വാൻണ്ടി ഉള്ളപ്പോ അമ്മയവിടേക്ക് പോകൂല ആൻ്റി ഇല്ലാത്തപ്പോ പോവും മറ്റേ പപ്പേന്റെ അവർക്കാണെങ്കിൽ അമ്മച്ചീന്റെ മരുമോ ഇങ്ങനെ എപ്പളും നോക്കാനൊന്നും പറ്റത്തില്ലല്ലോ
ഓഹ്
അപ്പൊ ഇങ്ങനെയൊക്കെ പോയി അവര് നിക്കും
ആഹ് പിന്നെ ഇന്ന് ആ ഇന്ന് പിന്നെ എന്താ മഴയായോണ്ട് ഇനി എങ്ങും പോവണ്ടല്ലേ
ആഹ് ഇന്ന് വെയിലായോണ്ട് പിന്നെ ഇവിടെ ഇറങ്ങണ്ട നല്ല വെയിലല്ലേ ഇറങ്ങീണ്ടെങ്കി ആഹ് ഞാൻ രാവിലെ പള്ളിൽ പോയിട്ട് വന്നതാ രാവിലെ ഞങ്ങള് മൂന്നും കൂടി പള്ളിപ്പോയിട്ട് തിരിച്ച് വരും
ആഹ് അമ്മ ലൈറ്റ് ആയിട്ടായ്ട്ടാ തോന്നുന്നു വന്ന ല്ലേ
അമ്മ അമ്മ വന്നു അമ്മ വന്നിട്ട് പിന്നെ പോവാൻ വേണ്ടി റെഡിയാവുന്നു അമ്മ ഫുഡും കൂടി കഴിഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞിട്ടായിരുന്നു
ആഹ് താൻ കുക്ക് ചെയ്യോ അതോ അമ്മ തന്നാണോ എല്ലം
അമ്മ തന്നെ ചെയ്യും. ഞാൻ പ്രധാനായ്ട്ടും ക്ലീനിങ് സംഭവങ്ങളൊക്കയാ പിന്നെ അമ്മ ഇല്ലാത്തപ്പോ എങ്ങാനും കുക്ക് ചെയ്താലായി
ആഹ്
ഞ അടിച്ചുവാരി തുടക്കും അതേപോലെ തന്നെ പാത്രം കഴുകും അലക്കിയിടും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാനാ ചെയ്യാ
ആഹ് ചേട്ടൻ ഇനി എന്നാ വരുന്നേ
ചേട്ടൻ ഇപ്പോ വന്നിട്ടുണ്ടായിരുന്നു ചേട്ടനിപ്പോ വന്നിട്ടുണ്ടായിരുന്നു ചേട്ടൻ ഇനി അടുത്ത ക്രിസ്മസ് ഒക്കെ ആവുമ്പേന്ന് വരു ആയിരിക്കും
ആ വന്നിട്ട് പോയിട്ടുണ്ടായിന്ന് ഈ സ്‌റ്ററിന് വന്നിട്ടുണ്ടായിരുന്നു
ആഹ് ഇപ്പൊ ഓ അങ്ങനെ ഓണത്തിന് അങ്ങനൊന്നും ഇല്ലായിരിക്കുംല്ലേ
ഓണത്തിന് ചെലപ്പോ വരും ചെലപ്പോ ഓണത്തിന് വന്നിണ്ട് ക്രിസ്മസിന് വരില്ല ക്രിസ്മസിന് വന്നിണ്ട് ഓണത്തിന് വരില്ല അങ്ങെനൊക്കെ
ഇതിപ്പോ ഇപ്പ അങ്ങോട്ട് പോയല്ലേള്ളൂ ഇനിയിപ്പം എ് ഓണായല്ലോ
ആഹ് ആഹ് ആഹ് ഉം ഇനിയിപ്പ വേറെ പരിപാടിയൊന്നുല്ല
ഇന്നിനിപ്പം അ് ഏ
പുതിയ സിനിമ വല്ലോം പോയി കണ്ടായിരുന്നോ
ട്ട്ണ്ടന്ന് കേട്ടു പക്ഷേ ഞാനിപ്പ തീയറ്ററിലൊന്നും പോവാറില്ല ഞാൻ ഫോണില് ടെലഗ്രാമില് വരും അ
ആഹ് ഞാനും ഹോട്ട്സ്റ്റാറിൽ വരുന്ന കൂടലും
ഓ ഹോട്ട്സ്റ്റാറില് വാഴ വന്നിണ്ടായിരുന്നു വാഴ കണ്ടായിരുന്നു
ആഹ് അത് കണ്ട അത് ഹോട്ടസ്റ്റാറി വന്നായിരുന്നല്ലോ
ആഹ് അതെ പിന്നെ ഇനിപ്പോ വേറേതാ വേറൊന്നും വന്നിട്ടില്ല തോന്നുന്നല്ലേ
ഇല്ല ഇല്ല ഇല്ല ദൃശ്യം ഇനി വരുവായിരിക്കും ദൃശ്യം ഹോട്ട്സ്റ്റാറിൽ വരുവല്ലോ ഉം ഏതായിരുന്ന്
അതിരടി മറ്റേ ബേസിലിന്റെ ബേസിൽ
കേക്കാൻ പറ്റുന്നുണ്ടോ?
ആഹ് കേക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു മറ്റെ ദൃശ്യ ത്തെക്കാളും കൂടുതൽ ഞാൻ നോക്കുന്ന അതിരടിയാണ് ദൃശ്യം എനിക്ക് കാണണംന്നൊന്നുല്ല.
ആഹ് ആഹ് അല്ല അത് ആഹ് ത്രീ യെന്തോ പുതിയ എന്തൊക്കെയോ ആൾക്കാര് വന്നെന്നോ ട്വിസ്റ്റ് എന്തൊക്കെയോ ഉണ്ടെന്നൊക്കെ പറയന്ന് കേട്ടു.
ആഹ് കൊറെ ട്വിസ്റ്റൊക്കെ ഉം അങ്ങനെയക്കെ
ആഹ് ആഹ് കാണണേ ഇനിപ്പ കാണാല്ലോ.
ആഹ് ഇനിപ്പോ എന്തായാലും വരു ആയിരിക്കും ഇപ്പൊ പിന്നെ തിയേറ്ററിലുണ്ട് ഇപ്പഴും ഓടിക്കൊണ്ടിരിക്കുവല്ലേ ഇത് ഉം.
ആഹ് ഇപ്പളും ഓടിക്കൊണ്ടിരിക്കുവ.
ആഹ്
ആഹ് ആഹ് നാരങ്ങാ ഉം ആഹ് പിന്നെ വേറെന്തുണ്ട്?
വേറെങ്ങനെ
ഇല്ല. കേക്കാൻ പറ്റുന്നുണ്ടോ? ആ ഇത് എനിക്കൊരു കോൾ ഇങ്ങനെ വന്നോണ്ടിരിക്കാണെ ആ ആ അതെ ആഹ് നമുക്ക് ടൈം ആയോ?
ഇല്ല ഇല്ല ഇല്ല.
ആ ഇരുപത് സെക്കൻഡൂടെ
ആഹ് പിന്നെ വേറെന്തൊക്കെയുണ്ട് അങ്ങനെ അങ് പോവുന്നല്ലേ.
വേറെ എന്താ ഇങ്ങനെ കുഞ്ഞിന് ചോറൊടുക്കുയിരുന്നേ. ഉം അപ്പൊ അമ്മ ഐസൊക്കെ കൊണ്ടുവന്ന് അവള ഐസൊക്കെ കഴിക്ക.
ആ ഓക്കെ ഓക്കെ.
അയിന്റെ ഇടയ്ക്ക് ഭർത്താവ് വിളിച്ചോണ്ടിരിക്ക. ആ ൻ്റ ആന്ന ശ ശരി ഓക്കെ പത്ത് സെ